ഹലോ
ആഹ് ഹായ് എന്തൊക്കെണ്ട് വിശേഷങ്ങൾ
എന്താ വിശേഷം സുഖം എ എന്താ പരിപാടി?
പി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാ
ആഹ് പിന്നെ എന്ത്‌ പറയുന്നു.
ഓ എന്തു പറയാൻ. ചൂടാണ് ഭയങ്കര ചൂടാണ് ഇവിടെ
ഉം അല്ലെലും ഭയങ്കര ചൂ ചൂട് ഇപ്രാവശത്തെ കാലാവസ്ഥ ഭയങ്കര ഓ എപ്പോഴത്തേ പോലെയല്ല ഭയങ്കര ചൂടാ ഇപ്രാവശ്യം. ഇവിടെയും ഭയങ്കര ഇവിടെയും ഭയങ്കര ചൂടാണ്. പ്പം ചൂടിലില്ലാത്ത അസുഖങ്ങളൊക്കെ വരും.
ഉം
ഉം ഒരു രക്ഷയുമില്ലാത്ത ചൂടാ
ഉം ഇവിടെ കൊറച്ച് ദിവസം മഴ കിട്ടി. എന്നാലും മഴ പെയ്തിട്ടും ചൂടിനൊരു കൊറവൂല്ല ഭയങ്കര ചൂട് തന്നെയാ
ഉം ഇവിടേം നമുക്ക് ഭയങ്കര ചൂടാണ്.
ഉം മഴ കിട്ടിയോ അവിടെ
ആഹ് രണ്ട് മഴ രണ്ട് മഴ കിട്ടിയായിരുന്നു.
ഉം
ചൂടിനനുസരിച്ചുള്ള അസുഖങ്ങളും കൂടും. ഉം വെള്ളം കുടിക്കാത്ത തോണ്ട് ശരീരത്തിന് ഭയങ്കര അസുഖങ്ങൾ ഉണ്ടാവും.
അതെ
ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ടാക്കും.
ഉം എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് എനിക്ക് ചൂട് നിന്റെതാണെന്ന് തോന്നുന്നത്. എപ്പോഴും ഇങ്ങനെ വിയർത്തോണ്ടെ ഇരിക്കും. ഭയങ്കര ചൂടെന്ന് വെച്ചാ ഫാനിൻ്റെ കീഴില് വന്ന് ഇരുന്നാലെ ഒരു ആ അശോസ്ഥത മാകും. അത്രക്ക് ചൂടാണ്.
ഉം ഉം
മഴ പെയ്ത് കഴിഞ്ഞാലും പിന്നെയും ഭയങ്കര ചൂടാണ്. മുകളിലത്തെ നിലയിൽ ഭയങ്കര ചൂടും ആണ്.
പുറത്തും ഭയങ്കര ചൂടാണ്
ഉം
കാരണം അതിന്റേതായ വിഷമതകളൊക്കെ എനിക്കുമുണ്ട്
ഉം
ഉം
ചൂട് വല്ലാത്ത വല്ലാത്ത ചൂട് തന്നെയാണ് ഇപ്രാവശ്യം ആഹ് എന്താന്ന്
ചൂട് ഇച്ചരി കൂടുതലാണ് എങ്ങ ഈ പ്രാവശ്യത്തേനും പോലെയല്ല ഈ പ്രാവശ്യം നല്ല ചൂടാണ്
ഉം ഈ പ്രാവശ്യം നേരത്തെ തന്നെ ചൂട് ചൂട് വന്നട്ട് സർക്കേ മുന്നറീപ്പൊക്കെ തന്നല്ലോ ഇത്ര മണിക്ക് ശേഷം വ ത്തിറങ്ങാൻ പാടില്ല ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ വർക്ക്യ്യാൻ പാടുള്ളൂ നന്നായി വെള്ളം കുടിക്കണം എന്നൊക്കെ
ഉം അതെ അതുപോലെതന്നെ ഏഹ് ആ ട്യൂഷൻ സെന്ററിലാണെങ്കിലും സ്കൂളിലാണകിലും ഒക്കെ പിള്ളേരുടെ ക്ലാസ്ക്കെ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്
ചൂട് കാരണം രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ട്യൂഷൻ സെന്റർ അന്നേരം ക്ലാസ്സെടുക്കാൻ പാടില്ലെന്നോ ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുനല്ലോ
ഉം
ഉം പിന്നെ അവിടെ കറണ്ട് പോകാറൊക്കെ ഉണ്ടോ
ഓ ഇവിടെ
ചൂട് ചൂടത്ത് കറണ്ട് കൂടെ ഇല്ലാത്തകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട എടക്കിടക്ക് കറണ്ടും പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട്
ച് ക്ലാസ്സ് കൊണ്ട് വരരുത് ക്ക്ള്ള ഫുഡ് ഉം പിന്നെ വീടുകളു എത്തിച്ചു കൊടുക്കണന്നക്കെ പറഞ് സർക്കാര് നിർദ്ദേശക്കെണ്ടായിരുന്നു
ഉണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഈ ചൂടത്ത് കുറെ പേർക്ക് സൂര്യാഘാതക്കെ ഏറ്റ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചിലർ മരി
ആ അതെ അതെ ശരിക്കും തൃശ്ശൂർ റ്റാഅപകടം നടന്നതൊക്കെനിക്ക് തോനുന്നു ചൂട്കാരണണ്
ഏയ് അത്ചൂടല്ലാന്ന് പറയുന്നുണ്ട്
നാണല്ലേ
ഉം കൊറെപേര് പറയുന്ന്ചൂടാണെന്ന് കൊറപേര്പറയുന്ന് വേറെ ആണെന്ന് പലരുംപലഅഭിപ്രായങ്ങളും പറയുന്നത് ന്നാലും കൊറേചൂട് ഭയഗ്വരാണ് പറഞ്ഞിട്ട് കാര്യല്ല്യ
ഉം ഉം ചൂടിന്റെ തന്നെയാണ് ആ കഴിയുന്നെ പിന്നെ ഇപ്പയി ഈ ചൂ നാണെങ്കിലും ആ നല്ല വെള്ളം വേതായത് ചൂടുകാലയതുകൊണ്ട് മഴ പെയ്യാതോണ്ട് കെട്ടികെടക്കുന്ന വെള്ളാ വെള്ളത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊന്നും
ഉം
കെട്ടികെടക്കുന്ന വെള്ളങ്ങളിലൊന്നും കൊളങ്ങളിലോ തോടുകളിലോന്നും എറങ്ങി കുളിക്ക്യാൻ പാടില്ല മറ്റെന്താമസ്തിഷ്ക അമീബിക് മസ്തിഷ്ക ജ്വാരോ അങ്ങനെന്തോ അസുഖങ്ങളൊക്കെ ഇണ്ടാവും ആഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാര് പറയുന്നുണ്ടാര്ന്നു നമ്മുടെ ഇവടെ അടുത്തൊരു കുട്ടി ആഹ് അങ്ങനെഇണ്ട്നാതൊരു എന്താ പറയാമം ഒരു തോടാണ് അവ്ടെ വെള്ളം മഴയില്ലാതോണ്ട് വെള്ളോന്നും പോവുല അങ്ങനെകഴിഞ്ഞീട്ടെ ആഹ് കുട് ഇക്കത്അസുഖം സ്ഥിരീകരിക്കുകഒക്കെ ചെയ്തേര്ന്നു പ്പഅതോണ്ട് നമ്മുടെ ഹെൽത്ത്ൽന്ന് വന്നി ട്ടഅവര് ജാഗ്രത നിർദ്ദേശോക്കെ തന്നിട്ടൊക്കെ പോയാരുന്നു അപ്പ എല്ലാരും ശ്രദ്ധിക്കണംന്നൊക്കെ പറഞ്ഞു പിന്നെ ഏ എന്താ ചൂടുകാലായതുകൊണ്ട് വെള്ളോക്കെ പച്ചവെള്ളം കുടിക്ക്യാൻ പാടില്ല
ചെറിയ അളവില്ലാതെ
ആഹ് ന്നാ അസുഖങ്ങളും
പിന്നെ കിണറുകളും തോടുകളൊക്കെ പിന്നെ കിണറുകളൊക്കെ വറ്റി തൊടങ്ങി ഞങ്ങള്ടെ കിണർവീട്ടിലെ കിണറൊക്കെവറ്റ് വെള്ളോന്നും ഞങ്ങ്ക്ക്കിട്ടുന്നില്ലാനു പിന്നെ ലൈൻ പൈപ്പിലെ വെള്ളാണ് ഞങ്ങള് ഉപയോഗിക്ക്‌ണത്എടക്ക്ക്കെ വരൊള്ളൂ
ഉം
അങ്ങനെയൊക്കെയാണ്
ഉം
ചൂട്
ആഹ് ഉം അങ്ങനെ മക്കളെയൊക്കെ ശ്രദ്ധിക്കണം ആഹ് എന്നൊക്കെപർന് പൊഴേടെ തൊടുകളോന്നാത്തെ പെരേവെക്കേഷനും കൂടി ആയത്കൊണ്ട് വെയ്ലും പിള്ളേരൊന്നും അടങ്ങിയിരിക്കുവോന്നുഇല്ലല്ലോ എല്ലാരുംപലവഴിയെല്ലേനടക്കുന്നെ അപ അതുകൊണ്ട് മക്കളെക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെണ്ടാര്ന്നു പിന്നെ അങ്ങനെ വട്‌കളിലൊക്കെ കർശന നിർദേശം കൊടുത്തു അങ്ങനെസ്പാശ് ആഷാവർക്കേഴ്സിനൊക്കെ അവർക്ക് അവരോട്പർണുകുട്ടികളെയൊന്നും അങ്ങനെരി ഇര്ത്തിപഠിപ്പിക്ക്യാപാടില്ല എന്നൊക്കെ പർഞ്ട്ട് ഉം ഒരാഴ് ലീവേർന്ന് പെരുംചൂടല്ലേ പിള്ളേരാണെങ്കിൽ ഇന്ന് കയ്ഞ്ഞാല് പ സമയം പൊറപത്ത്
അതെതെതെ ഉം
പിന്നെ ആങ്ങനെ നിർദേശങ്ങളൊക്കെ ഇണ്ടാര്ന്നു
ഉം
ഉം പിന്നെ പിള്ളേർക്കക്കെ നമ്മൾ എന്താ വെച്ചാ പഴവർഗ്ഗങ്ങളും എന്താപറയാ ഫ്രൂട്ട്സ്കളും പിന്നെ ചെർതായിട്ട് വെള്ളവും കൊള്ളുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുക അങ്ങനെ കഴിക്കുക പിള്ളേരെ എല്ലാം എല്ലാവരും തന്നെ അങ്ങനെയുള്ള കഴിക്കുക വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കുക ഉ
അതെ ധാരാളം വെള്ളം കുളിക്കാന പറയുന്നത് ഉം
ഓസ് ഉം ഓരോക്കരാ ഇനിപ്പോ ഇതിനോടബന്ധിച്ച്ന്നെ ജൂണിനീ അങ്ങനെയുള്ള കാര്യങ്ങള പെട്ടെന്ന് ജൂൺ ജൂലൈ ആയി സ്കൂൾറക്ക
അതെ ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഹ് ഞങ്ങള പരിസരത്തൊക്കെ ഉണ്ടായിട്ട്ണ്ട് ഉം
ആണോ ആഹ് ആഹ് ആഹ് സൂക്ഷിച്ചാൽ മതി മറ്റേ എന്താ ആര്വയപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാക്കിയാൽ മതി തണുത്തെ കഷ കരിക്കൊക്കെ കരിക്കൊക്കെ നന്നായി കഴിച്ചാൽ മതി
ഉം ഇവിടെ ഞങ്ങള് വെള്ളം കുടിക്കുവേ പുഴെമ്മ കുടിക്കും പിന്നെ ഞമ്മൾങ്ങനെ അധികം പുറത്തോട്ട് ഇറങ്ങില്ല ചൂടായതൊണ്ടയ് അകത്ത് തന്നെയൊക്കെ കഴിച്ചു കൂട്ടും പുറത്തോട്ട് ഇങ്ങനെ എറങ്ങാ എറങ്ങാറില്ല ചൂട തൊണ്ട് പുറത്തിറങ്ങി ഇതിരിക്കണെന്നും പറ്റുന്നൊന്ന ഭയങ്ക ചൂടല്ലല്ലേ മുറികളക തന്നെ പാനിട്ട് മുറിക്ക തന്നെ
ഉം ചൂട് കാലാവസ്ഥയും കൂടെ ആയത് കൊണ്ട് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കല്ലോ ഈ ചിക്കൻ ബോക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങള് പെട്ടെന്ന് വരും അങ്ങനെയുള്ള അവസ്ഥ അവസ്തകളൊക്കെയാണ് വരുന്നത്
ഉം
അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക ചൂടന് ഏറ്റവും നല്ലത്അതാ പക്ഷേ വേർത്ത് പോകുന്നത് നമ്മള അറിയോയില്ല ഇവിടെക്കെയ ആണെങ്കിൽ വേർത്ത് പോക പോലും ഇല്ല ആഹ് മൂത്ര ചെല സമയത്ത് നമുക്ക് ബാത്രറൂം യൂറിൻപാസ്സ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക ഒന്നും ഒന്നും ഉണ്ടാവന്നില്ല അന്ന് വെള്ള ആണെങ്കില് ഞാനൊക്കെ നേരത്തെ ഒരു ഒരു ലിറ്ററിൻ് ഒരു ബോട്ടിൽ കൊണ്ടു പോയിണ്ടിരുന്ന ഇപ്പോ ഞാൻ രണ്ട് ലിറ്ററിൻ് വലിയ ബോട്ടില ആക്കി വെള്ളം കൊണ്ടപോലേ എന്നിട്ടും തെകയാത്ത അവസ്ഥ യാകൊ
ഈ എടക്ക് എടക്കടക്ക് നാരങ്ങി കലക്കി വെള്ളം കുടിക്കും എടയ്ക്ക് ആഹ് പിന്നെ ഈ ഇവടെ ഉം പിന്നെ ഫെയർ വാട്ടർ ആണ് അ അതാണ് ഉപയോഗിക്കുന്നത്ഫ
ആഹ് ആഹ്
അവ കുടിക്കും എടക്കി നരങ്ങാ വെള്ളംമെ ടക്കി കൂടുതൽ കുടിക്കാറുണ്ട് ആഹ് ദാഹംതോന്നുബൊ പിന്നെ നമ്മള് മാമ്പഴൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട്
ആ ഹ് ശരിക്കും പൈപ്പ് വള്ളം ലൈൻ പൈപ്പ് ഫിൽട്ടർ ചെയ്തിട്ടങ്ങനാണോ കുടിക്കുന്നത് അതൊകുഴ ലൊ കെണറൊഅങ്ങൻ
ഇല്ല ഇല്ലല്ല ലൈൻ പൈപ്പില് വെള്ളം കിട്ടും പിന്നെ കിണറ്റില് ഇപ്പ വെള്ളം ഇല്ലാഞ്ഞോ ഇല്ലാത്തൊണ്ട് ഞങ്ങള് ലൈൻ പൈപ്പീന്ന് ഇപ്പ എടക്ക് വെള്ളം വരുന്നുണ്ട് പിന്നെ ഒട്ടും വെള്ളയിഞ്ഞപ്പോ കുഴക്കിണാറിലെ വെള്ള ആപ്പോ ഇത്രയും ഇത് ഉപയോഗിക്ക്ണ്ട്
കൊഴല്ക്കണറിലെ വെള്ളം ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കണം
മ്
ഉം ശരി ഇവിടെ നമ്മുക്ക് പിന്നെഈ പാറ
ആഹ് ഇപ്പൊ കൊഴൽക്കെണർ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഞങ്ങക്ക് ഇപ്പ രണ്ട മൂന്ന് മഴ വന്നോണ്ട് വെള്ളംലൈൻ പൈപ്പിന്ന് ഡെയിലി വരുന്നുണ്ട് അതില്ലാത്തപ്പോൾ കെണറ്റിലെ വെള്ളം അടിക്കണം. കിണറ്റിലും വെള്ള
ഉം നമ്മുക്ക് ഇവിടെ പ്പെ മറ്റ കുഴൽ കുഴൽ കിണറായതുകൊണ്ട് അതിന്റെകത്ത് നമുക്ക്
ആഹ് അതെ നല്ലതാണ്
വേനലായ വേനൽ വന്ന കഴിഞ്ഞാ ചിലപ്പോ പറയാൻ പറ്റില്ല പറ്റും നമ്മടെ ഈ സൈഡിലുകളിലൊക്കെയുള്ള വയലുകളിലൊന്നും വെള്ളം ഇല്ലാത്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലുള്ള വെള്ളമൊക്കെ പറ്റി തൊടങ്ങിയിരിക്കുന്നു അപ്പം കുഴൽക്കിണറുകൂടെ ആയതുകൊണ്ട് മഴ പെയ്താല്
ഇവിടെ ആയി- ഇവിടെ മറ്റേ ഇവിടെ കു ഇവിടെ കുഴക്കിണറല്ല ആഹ് അത് തന്നെ ആഹ് മറ്റേ ഉം ഇവിടെ അങ്ങനെ കുഴൽ കിണറിന്റെ വെള്ളം മേയൊരു ഇച്ചിരി ഉപ്പ് കൂടുതലാഅത് കാരണം നമ്മുക്ക് ആഹ് പിന്നെ കുളിക്കാനൊക്കെ അതാ എടുക്കുന്നത്. കുളിക്കാനും, പാത്രം കഴുകാനൊക്കെ മറ്റേത് പിന്നെ കുടിക്കാൻ ഫിൽട്ടർ ചെയ്താണല്ലോ എടുക്കുന്ന
ഉം.
ഉം
അവിടെ ഈ പൈപ്പ് മാത്രമേ ഉള്ളു. ജലനിധിന്റെവെള്ളം അങ്ങനെയൊന്നുല്ല. ചൂട കാലം വരുമ്പോഴാണല്ലോ മ്മ് എന്താ പറയ മാർച്ച്, ഏപ്രിൽ, മെയ്, മൂന്ന് മാസം എന്തായാലും ഭയങ്കര കഷ്ട പിന്നെ ജൂൺ, ജൂലൈ പ്രശ്നല്ല പിന്നെ ഓഗസ്റ്റ് അട്ടങ്ങോട്ട് വീണ്ടും പ്രശ്നങ്ങളാവൂലേ
ഉം അതെ അതെ അതെ
ചൂടാണ്. ചുടെന്നുപറഞ്ഞാ മേ ങ്കര ചൂടാ എന്റമ്മോ രക്ഷയില്ലാത്ത ചൂടാ. കണക്ക് തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ
അതെ അതെ അതെ എല്ലാടവും പൊതുവെ ചൂടാ.
ഇവിടെ കഴിഞ്ഞ ദിവസം ക മഴ മഴ ഉം
ഉം ഞങ്ങിവിടെ നിലത്താ കിടന്നുറങ്ങുന്നത്. പായ് ഒന്നു ഇട്ട് കിടങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാ. കാരണം നിലത്ത് കിടന്ന് കിടന്ന് ഉറങ്ങും തിണ്ണേല്
ആഹ് ഹ് ആഹ്
ഉം.
കഴി പിന്നെ കഴിഞ്ഞുസം ഒരു മഴ പെയ്തിട്ട് മ മഴ പെയ്തിട്ട് മരമൊക്കെ വീണിട്ട് കണ്ടറില്ലായിരുന്നു രണ്ട് ദിവസം എന്റെ അമ്മേ പിറ്റേ ദിവസം പകലൊക്കെ എങ്ങനെ രാത്രിയൊക്കെ എങ്ങനെയാണോ കഴിച്ച് കൂട്ടിയത് ദൈവത്തിനറിയാം. അതു പോലത്തെ ചൂടായിരുന്നു.
ഉം ഇവിടെ ഇന്ന് സന്ധ്യയ്ക്ക് രണ്ട് ഉം അതെതെ എവിടെ ഇന്ന് സന്ധ്യയ്ക്ക് കറണ്ടുപോയി. ഒരു മൂന്നു മണിയൊക്കെ കറണ്ടുപോയി. പിന്നെ കൊറച്ച് മുന്നേ കറണ്ടുപോയിട്ട് വന്നേയുള്ളൂ കുറച്ച് മുന്നേ വന്നേയുള്ളൂ.
മ്മ്
അങ്ങനെ ഒരുരക്ഷയുംഇല്ല
ആഹ്